ഇന്തക്കെ വർത്താനങ്ങള്.
എന്തൊക്കെയാ അവിടെയൊക്കെ മഴയുണ്ടോ?
നല്ലൊരു മഴ ഇപ്പ ഇവിടെ ഇങ്ങട് പെയ്യാ ഇതുവരിം നല്ല തോർച്ച.
ഇവിടെ നല്ല മഴ പെയ്തൊണ്ടിരികുന്നു.
ആഹ ഇപ്പൊ അവിടോർച്ചയായിരുന്നോ?
ആഹ് അല്ലാ ഇന്ന് മഴ ന്നെയിരുന്നു.
ആ ഉച്ച ഭക്ഷണക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് ചായടിയൊക്കെ കഴിഞ്ഞാ?
ചായകുടി കഴിഞ്ഞില്ല ഉ.
ആഹ കൊച്ചുങ്ങളൊക്കെ സ്കൂള് ട്ട് വന്നോ? ഞങ്ങള്ൾ ചായടിക്കെ കഴിഞ്ഞി
മഴയത് കാരണം സ്കൂൾ അവധിയല്ലേ?
ആഹ ശെരി ഇവിടെന്നും അവതില്ലാട്ടോ ഇവിടെ വന്നു സ്കൂളട്ട് വന്നു.
ഉം പിന്നെന്തൊക്കെ വിശേഷം?
നല്ല വിശേഷങ്ങള് ങ്ങനെയൊക്കെ പോണു. എത്ര മക്കളാ?
എനിക്ക് ഒരാളേ ഉള്ളു.
ആഹ് സ്കൂള്ലക്കിയാ.
ഏ
സ്കൂളിലക്കിയ?
ആ സ്കൂൾ എൽ കെ ജി.
ആ
നിങ്ങൾക്കോ?
എനിക്ക് രണ്ടാള് ഒരാള് ഒന്നാം ക്ലാസ്സിലെത്തി. ഒരാള് നാല് മാസമായിട്ടോള്ളൂ.
ആഹ്
പിന്നെ
ഏ
വേറെ വിശേഷങ്ങള്.
എവിടെയാ സ്ഥലം?
ചായക്ക എന്താ കടി? ചായക്ക്‌ കടിയൊന്നും ഒണ്ടാക്കില?
കടി ഇന്നൊന്നും ഒണ്ടാക്കിയില്ല.
നല്ല മഴയല്ലേ. മഴയത്ത് നല്ല അരിമണിയും തേങ്ങൊക്കെ ഇ ഇട്ടിട്ട് ചായ കുടിക്കും. ഞങ്ങൾ അങ്ങനെയൊക്കെ ഒണ്ടാക്കും. അരിമണി വറത്ത് ചായ ഒണ്ടാക്കും. പിന്നെ വേറെ എന്തെങ്കിലും ബിസിനസ് ഇണ്ടോ?
ഇല്ല ബിസിനസ്സ് ഒന്നും ഇല്ല.
ഓൺലൈൻ ബിസിനസ്സ് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ?
ഏയ്‌ ഇല്ലില്ല. ഞാനൊരു കോഴ്സ് പ അക്കൗണ്ടിങ് പഠിച്ചിരുന്നു. അത് കഴിഞ്ഞു ഇപ്പം ജോബ് ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നു.
ആഹ് അത് ശരി
നിങ്ങളെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
പിന്നെന്താ? കൊച്ചെന്താ പറയണെ?
ഉം അതു ഓനും ബുക്കിലെ കളർ അടിക്കാ തോന്ന് ണ്
ആഹ്
ഏഹ് ആഹ് ആഹ് ഈ പ്രാവശ്യം ആക്കിയതേയുള്ളൂ.
പിന്നെ വീട്ടില് ആരൊക്കെ ഇണ്ട്?
വീട്ടില് ഞാന് ഹസ്ബന്റ് പിന്നെ മോനും.
ആഹ്
അവിടെയോ?
ഇവിടെ ഉമ്മണ്ട്
ഹസ്ബന്റിന്റെ വീട്ടിലാ?
അതെ അതെ. അതൊ ഞാനും അവർടെ ഉമ്മയുണ്ട്. പിന്നെ രണ്ട് കൊച്ചുങ്ങളും പിന്നെ വേറെ
വേറെ എന്തൊക്കെയാ?
സ്ഥലം നീ സ്ഥലം ചോയിച്ചില്ലേ
ആഹ്
ആഹ് ഞാന് സ്ഥലങ്ങളൊന്നും പറയാൻ ണ്ടാ ച്ചാ
അത് പറഞ്ഞുടാ
സ്ഥലൊന്നും പറയണ്ടാന്ന് ഓർത്തിട്ടാ ഞാന്.
ആഹ് ആഹ് ആഹ്
വെറെ
വെറെന്തൊക്കെയാ?
വേറെ ബിസിന വേറെ എന്ത് ജോബിനാ നോക്കണെ? പഠിക്കൻ അക്കൗണ്ടിങ് ആഹ് ശരി ആഹ് ആഹ് ഉച്ച ഭക്ഷണൊക്കെ കഴിഞ്ഞ ഉച്ചക്കെന്താ?
ഉച്ചക്ക് ചോറ് മീൻകറി.
ആഹ് രാത്രിക്കക്ക് ഒന്നായിട്ട് വേവിക്കൊ അതോ?
അല്ല രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം.
ആഹ്
വീട്ടിന്റെ മൊകളില് ചോരും ചോർച്ചയായിട്ട് സീറ്റ്ട്ന്ന്ണ്ട്.
ആഹ് അഹ് ശരി.
ഉം.
വാർപ്പ് വീടല്ലേ.
ഏഹ്.
വാർപ്പ് വീടല്ലേ.
ആഹ് വാർപ്പ് വീടന്നെ.
ആഹ് അല്ല വാർപ്പ് വീട്നുണ്ട്‌ ഈ ചോർച്ചടെ അതാ ഞാ ചോയ്
വാർപ്പ് വീടിലും ചോർച്ചയ്ണ്ട്.
ചോർച്ചണ്ട്. അതാവു അട്ന്ന് സൗണ്ടേക്ക്ണ് ലെ.
ഉം മക്കളൊക്കെ എന്തെട്ക്ക്‌ന്ന്‌?
വീട്ട് പോവലില്ലേ.
ആഹ് വീട്ടി പോവാറ്ണ്ട്.
ഉം ദൂരാണോ?
അല്ല അടുത്താ ഒരു പത്ത് മിൻറ്റ് അത്രേ ഒള്ളൂ.
ആഹ് പ്പ സുഖാണല്ലോ എപ്പളും പോവാലോ.
ഉം പോകു സ്കൂള് ലീവ്ള്ള ദിവസൊക്കെ പോകും.
ഉം. ഞാന് ഞാം പ്രസവിച്ചട്ക്കായിരുന്നു പ്പൊ വന്നിട്ടൊരു മാസായി. വീട്ടിലൊക്കെ പോണന്ന മൂന്നും നാല് മാസാവുമ്പളാ അതാ ഞാ പർഞ്ഞെ. പ്പളും പോയി പോരാലോ ന്നാണ്.
മോനും മോള്വാ.
രണ്ട് മാ ആൺമക്കള്.
ആണ്മക്കള്.
ഉം. വേറെന്താ വീട്ടിലാരാള്ള അവ്ടെ.
ഇവടിപ്പം എന്റെ ഹസ്ബൻ്റ്.
അല്ല നിന്റെ വീട്ടില് ചേട്ടത്തി അനിയത്തി ഒക്കെ ണ്ടാ.
എൻക്കൊര് അനിയനാള്ളത്.
ഉം.
അവൻ അങ്ങ് ഇവിടെ ഒമാനില്. പിന്നെ ഉമ്മി ഉമ്മാന്റെ ഉമ്മ ഉമ്മാമ്മയും ഉപ്പ്യൊക്കെ ണ്ട്.
ആഹ് ആഹ്.
ഉം. രാത്രിക്കെന്താ ഫ് ഭക്ഷണം?
രാത്രിക്ക് ചോറന്നെ.
ഉം കറിയെന്ത ണ്ട
ചോറ്ണ്ട് ചിക്കന് വെച്ചി വേവിച്ച്ട്ട് ണ്ട് ഉച്ചക്ക് ചിക്കനായിര്ന്നു അ പ്പതന്നെ രാത്രിയില് ആഹ് ഒരുമിച്ച് കയിക്കലെന്നെ.
ഉം.
അടുപ്പത്താവുമ്പോ ഒരുമിച്ച് വേവിക്കുമ്പ വെറകിന് ലാഭല്ലേ. രണ്ട് നേരാവുമ്പൊ.
ആഹ്.
നിങ്ങക്കെങ്ങന വെള്ളം വെറകൊക്കെള്ള നാടല്ലേ.
ആഹ് ആഹ്. മഴയായത് കൊണ്ടെന്നെ വെറകൊക്കെ നനഞ്ഞു പോയി.
ആഹ് അതന്നെ. മഴന്ന് നേരം വെൾത് ഇത് വരെ തോ ഇവടെ വെയില് നല്ല ചൂടുള്ള വെയിലില്ല ന്നാലഹ് മഴ ണ്ടായിര്ന്നില്ല ഇപ്പോ.
ട്ടേയില്ല
ആ ഇപ്പൊ നല്ലൊരു നല്ലൊരു മഴക്കറ് നല്ലന്ന് വന്നിട്ടോ അത്രയ്ക്ക് മഴ പെയ്തില്ല. മയോന്ന് ചാറി പോയി. അവിടെന്ന് ഫുൾ ടൈം മഴയാ
എങ്ങനാ?
അവടന്ന് ഫുൾ ടൈം മഴയായിരുന്നാ?
എടയ്ക്കൊരു തോ തോർന്നി എടക്ക് തോറ്ന്നീന്. ഇപ്പ ഒരു നല്ല മഴ പെയ്തു.
പിന്നെ
ഉം ചായ കുടിച്ചോ?
ചായ കുടിച്ചു മോനെ പോ സ്കൂളിൽ പോ അല്ല മദ്രസെ പോയി.
ഉം
അവന് വന്ന അവന് അവന്റെ ഉപ്പച്ചീന്റെ കൂടെ മദ്രസൽ പോയി. ചെറിയ ആള് ഒറങ്ങണ് അപ്പൊ അങ്ങനെ വിളിച്ച
എന്തക്ക എന്ത ചായക്കടി?
ചായക്ക് മിക്ച്ചർ.
ഉം
ങ്ങൾക്കന്താന്ന് ചായക്ക് കടിയൊന്നുല്ല.
നമുക്ക് അവ്ല് അവിലും മിച്ചറും
ആഹ് അവില് തേങ്ങിം പ ശര്ക്കര ഇട്ടിട്ട് ഇങ്ങനെ ഇണ്ടാക്കും.
ആ അങ്ങനെണ്ടാക്കാറ്ണ്ട്.
ഏ ഞങ്ങൾ ന നല്ല മഴയും തണുപ്പ് ആണങ്കിൽ അരി വറുത്ത് തേങ്ങിയിട്ടിട്ട് ചായൽ ഒഴിച് കു
അതെങ്ങനെ സാധ എന്തരിയാ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി വർ
ആ അരി വർക്ക് അതീ വേവല്ലാത്ത അരിയൊക്കെ കിട്ടുവല്ലോ റേഷൻ കാർഡന്നൊക്കെ അങ
ആ അത് വറ്ത്തിട്ട്
അത് വറ്ക്കും നന്നായി വറുത്തി ട്ട് അത് ചായൽ ഇട്ടിട്ട് തേങ്ങയും ചിരവി ഇട്ടിട്ട്
ഉം ഉം
നല്ല മഴയത്തൊക്കെ നല്ല ഇത
ഉം
എന്തെങ്കിലൊക്കെ ഇങ്ങനെ തിന്നാൻ തോന്നല്ലോ നല്ല മഴയുമ്പോ?
ഉം നല്ല ചൂടുള്ള ചായയും ക
വേറെ
വേറെന്താ?
പച്ചേ എന്തെടുക്കണ?
അവന് ഇപ്പ അതാ കാർട്ടൂൺ കാണുന്ന ടി വി വെച്ചി
ആഹ്
ഉം ഫോ കണ്ടാ കൊയപ്പാകും ഫോണ്ടത്ത് കൊറച്ച് കളി കൂടുതലാ.
ആഹ്
സ്കൂളെ ടീച്ചർ പറയും കുട്ടികൾക്ക് ഫോണ് കൊടുക്കേ ചെയ്യർ
ഉം ന്ന ശരി വേറെന്നുംല്ലല്ലോ?
വേറെന്നുല്ല ന്നാ ശരി.
ശരി എന്നാ
ഉം